ഹലോ
ആ എന്താ കടന്നോ
കേൾക്കണില്ലേ ആഹ് ഇല്ല പോണ് ഇപ്പഴാ കു ഫോണ് ഇപ്പ കിട്ടിട്ട് ഒള്ളൂ രാവിലെ മോള് കൊണ്ടുപോയാലേ വൈകുന്നേരം ആവും കേണ്ടരാന് പിന്നെ കുട്ടികളെ പഠ ക്ലാസിനെ അക്കൗണ്ടിങ്ങിന് അപ്പൊ ഇല്ലേയ് അപ്പോ വൈകുന്നേരം ആകും വരാനെയ് അപ്പൊ പിന്നെ കുട്ടികള് പിന്നെ പഠിത്തോ ഇന്തൊക്കെ ആയിട്ട് പിന്നെ ഫോൺ കൈയിൽ കിട്ടലില്ല
ഉം
പിന്നെ എന്തൊക്കെ
ഭക്ഷണം കഴിച്ചില്ലേ ആഹ്
ആ അക്ഷണം കഴിച്ചു
ഉം അപ്പൊ ആ ഹസ്ബൻഡ് പന്ത് കളി കാണാൻ പോയതാണ് അപ്പൊ ഞാന് ഇന്ന് ഇത് കളിയുണ്ടല്ലോ
ആഹ് ആഹ്
ഉം കളിന്റെ ഒരു ശീഷണണല്ലേ നല്ല ബ്രസീലിന്റെ കളിയണ് ഇപ്പെ ഇഞ് വന്ന പന്ത്രണ്ടര കഴിയും പന്ത്രണ്ടൊക്ക കളി കിയുള്ളൂ അപ്പോ ക്ലബ്ബ് ആകുമ്പോൾ ക്ലബ്ബ് ആകുമ്പോൾ എല്ലാവർക്കും ഒന്നച്ച് ഓൽക്ക് ആ ആർത്ത് പുടിച്ച് കാണാ വെച്ചിട്ട് വീട്ടിന്ന് ഫേണില് കാണുമ്പോ അത്ര അത് ഉണ്ടാവില്ലല്ലോ ഉസാറണ്ടാവില്ലേ അപ്പൊ പോട്ടെ എന്ന് പറഞ് കാണ്ട് ഇഞ് പന്ത്രണ്ടേ മുക്കാല് ഒക്കെ ആവും ഇങ്ങട്ട് എത്തണെങ്കില് പന്ത്രണ്ടര ക്ക കയ്യാ പത്തരക്ക് പോയതാണ് അപ്പൊ പിന്നെ വരോളം പറ്റോ കിടന്നാല് പിന്നെ നമുക്കൊ ഒരു മന്തപ്പേയ്ക്കാരം അല്ലേ അപ്പൊ ഇന്താ പോണമ്മെ കളിച്ചലും ആയി
ഉം
പിന്നെ ഓല കാത്തക്കലും ഓല കാത്തക്കലായി മറ്റേ ഞമ്മള് ഒന്നും ഒറങ്ങിക്കാണ്ട് നീച്ച് ഓല് വരുമ്പോ വിളിച്ച്പോ നമ്മുക്ക് കാ ഉറക്കം വരുമ്പോളേക്കാരം ഓലി വേ ഓല വരുമ്പോ പിന്നെ നമുക്കൊ ഒരു പിരാന്ത് ഒരു മന്ദപ്പയ്കാരം ഒർക്ക് പിരാന്ത് ഒർക്കം പിന്നെ പോകും ചെയ്യും അപ്പൊ എല്ലാവാരും ഉറങ്ങാതെ കുത്തർത്തനിച്ച് കൊഴപ്പില്ല അങ്ങനെ കയി ക്കാണ് പിന്ന എന്ത ഇന്ന് മഴ ഇണ്ടായിനി ല്ലേ അല്ല മഴല്ലേനെഇന്ന്
ആഹ് ന്ന് നല്ല മഴായിരുന്നു
പുറത്തൊന്നും എറങ്ങാൻ കയ്യാതല്ലേ ഇത് വരെ ണ്ടായിനില്ല അപ്പൊ ന്ന് നല്ല രാവിലെ
ഉം
ആഹ് നാല് മിറ്റത്തൊക്ക ഇപ്പം വെള്ളം നിക്കാ തോന്ന് അടക്കെല്ലേ
ഉം പിന്നെന്താ അടുക്കള പണിയൊ ക്കൊ രാവിലെ കയ്യോ
ആഹ് ഒന്നിച്ചു ണ്ടാക്കലാണ് വൈന്നാരം എന്തെങ്കിലും ഒക്കെ ണ്ടാക്കും ഭക്ഷണം കഴിക്കുമ്പ ചൂടാക്കും ചെറുത എന്തെങ്കിലും മീൻ പെരിച്ചാള്ള തോ അങ്ങന് ത്തെ എന്തെങ്കിലൊക്കെ അപ്പൊ മസാല കൂട്ടിയാണ്ട് ഫ്രിഡ്ജ് വെക്കും രാത്രി തിന്നുമ്പോ അങ്ങനെ അപ്പം പിന്നെ
രാവിലെ എന്താ കടി ണ്ടാക്ക
കടി ദോശേണ് അധികം ഇണ്ടാക്കാ അതാവുമ്പം എൾപ്പണ്ടല്ലോ സീ പൂ നർ ഞ്ഞ്കാണ്ടെ പിന്നെ പുട്ട്ണ്ടാ എല്ലാത്തും ഉണ്ടാവും ചെൽത് ഇങ്ങനെ പച്ചരിന്തൊ ക്കെ ആവുമ്പോ മടിയാണല്ലോ
ആഹ്
അധികം പണിയെടുക്കണ്ടേ ഇണ്ടാക്കാൻ മടിയാവോ എള്പ്പള്ളതല്ലേ നമ്മളാ എല്ലാരും നോക്കാ അവിടെ എന്താണ്ടാക്കല്
ആഹ് ഏഹ്
അവിടെ അവിടെക്കെ എന്താണ്ടാക്കല്
ഇബടി അതെന്നെ അധികം ദോസന്നെ പറിം
ഇത് മലയാളി ദേശീയ ഭക്ഷണം പിന്നെ ചോറും വെറുംചോറും പിന്നെ ഇതാണെങ്കില് ദോശയാണല്ല ചോറ് നമു ക്ക് സാദാ ചോറും ദോശയാണല്ല ദേശ എന്നും ഈ മ ഇമ്പടെക്കെ നമ്മുടെ ചെലോ ഭാഗത്ത് ക്ക് ണ്ടേ ഹലോ ഹലോ ഹലോ കേക്ക്ണില്ലേ ഉ ഹലോ മുക്കാത്തെ ഹലോ